ഹലോ
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖായിട്ട് പോണു. അവിടെ
ഇവിടെ സുഖം
ഇല്ല ഇന്ന് മഴ ഇല്ല ഇപ്പൊ വെയിലാണ്.
ഇല്ല
രാവിലെ ചെറുതായിട്ടുണ്ടായിന്.
ആഹ്
അല്ല എന്താ ചോറൊക്കെ തിന്നോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
കറിയൊക്കെ വെച്ചേ.
കറി ഞങ്ങൾക്ക് ഇന്ന് ഞാൻ ഇന്നൊരു ഞങ്ങടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ. ഉത്സവമാണ് അപ്പം അവിടെ.
ആഹ് ശരി അമ്പാറം സാമ്പാറാ.
ആഹ് സാമ്പാർ പരിപ്പ് പപ്പടം.
ആഹ് അത് ശരി. ആഹ് അപ്പൊ ഉഷാറാണല്ലോ. ശരി പിന്നെന്താ മക്കളൊക്കെല്ലേ?
ഇപ്പൊ ഒരാളേ ഉള്ളു ഫസ്റ്റില് പഠിക്കുന്നു.
ആഹ് എത്രയില്
ഫസ്റ്റ്
ആഹ് ഒന്നില് ആഹ് ആഹ് ശരി എന്താ സുനി ഉം ആഹ് ഇപ്പോ അങ്ങനെ. ഫ്രീ ആയി ഭക്ഷണം കഴിച്ചിയിങ്ങ് ഫ്രീ ആയിപ്പോ ഫോൺ അങ്ങനെ എടുത്ത് നോക്കിയതാ.
അ ഹ ആഹ് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് യ്യുന്നുണ്ടോ
ഇല്ലല്ല വർക്ക് ഹൗസ് വീട്ടിലെ വർ ക്കെക്കൊള്ളു അല്ലാത്ത വർക്കൊന്നുല്ല ഇങ്ങക്ക് ണ്ടോ
കൃഷിയൊക്കെ ഉണ്ടോ വീ
കൃഷി ഏഹ് കൃഷിയായിട്ടൊന്നുല്ല ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ ങ്ങനെണ്ടാക്കും
ആഹ്
ആഹ് ചെറുതായിട്ടൊക്കെ പൂള ആഹ് വഴുതനണ്ട് ചീര മുരിങ്ങ അപ്പോ പിന്നെങ്ങനെ ആഹ് കർമൂ പപ്പായണ്ട്
ആഹ് ന്തോ വേണം
ആഹ് അതൊക്കെ നാ ഒന്നും ഇല്ലാത്തപ്പോ എടുത് വെക്കല്ലോ അപ്പൊ അങ്ങനെ ആ ചീരാ പറങ്കി മുളക് ണ്ട് അതൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ആഹ് പപ്പായ
ല്ല ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവങ്ങളല്ലേ അത പപ്പായ വീ ഈ നാട്ടുമ്പുറത്ത് കിട്ടുന്ന പപ്പായ ഇപ്പം നമ്മൾ സിറ്റിയിലോട്ടൊക്കെ ചെല്ലുമ്പോ വിക്കാൻ വെച്ചേക്കുന്നഹ് കാണാം
ആഹ് അതെന്നെ അത് പയ് പഴുത്താല് എല്ലാ ടേസ്റ്റ് ആണല്ലോ
ആന്ന് ആന്ന് ആന്ന് ത് പഴുത്തത് വിൽക്കാൻ വെച്ചേക്കുന്നണ് പ്പഅത് അമ്മുളെവാഴക്കൂമ്പ് തെല്ലാം ഇപ്പം വിക്കുന്നുണ്ട് നമ്മടെ ആർക്കും വേണ്ടാതെടുത്ത് കളയുന്ന നാട്ടിൽ നാട്ടില്
ആഹ് അതന്നെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടോ വീട്ടില്? ആഹ്. മാ കൂട്ടാനൊക്കെ വെക്കൂ.
വറുക്കും.
ആഹ് ഹഹ വറുത്ത് കുപ്പിലിട്ട് വെക്കല? കൊറേ ദിവസം നിക്കോ?
കൊറേ ദിവസം നിക്കത്തില്ല അത് അപ്പ തന്നെ തീരും. കേടു വരാതെ കേടു വരാനിക്കാനങ്ങ ങ്ങനെ അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ വെ ച്ച് നോക്കാൻ ഹ് ഹ് എഴ പ്പ തന്നെ അത് ഇവിടെ ഒരു അങ്ങനത്തെ ഇവിടെ എന്റെ മോൻ ഭയങ്കര
ആഹ് ആഹ് ശരി. അത് ചൂടോട്ക്ക രസല്ലേ.
ഇയാള് കറി വെച്ചത് കഴിക്കത്തില്ല. പ്പ ഇങ്ങനെ ആക്കുമ്പോ? അതന്നെ വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പഴേ അത് കാലി. ഉം ഹും.
അതന്നെ മക്കളൊന്നും പിന്നെ അങ്ങനെ കൂട്ടാനൊന്നു അത്ര തിന്നൂലല്ലോ.
ഇല്ലേ ല ല്ല ല്ല.
ഓൽക്ക് പച്ച പൈത്തതോ അല്ലെങ്കി വറുത്തതോ അങ്ങനൊക്കെ
ചക്കക്കുരു എടുക്കുവോ അതോ കളയോ?
ചക്കക്കൂരു കൊറച്ചൊക്കെ എടുത്ത് വെക്കും ഇങ്ങനെ കറിയനെ മക്കളൊന്നും വല്ലാതത് മുരിങ്ങ ഇ യിലൊക്കെ ഇട്ട് വെക്കും ചിലപ്പോക്കേ അങ്ങനൊക്കെ വെച്ചാൽ ടേസ്റ്റ. ഒറ്റക്ക് വെക്കുമ്പോ പിന്നെ ആഹ്. ആഹ് നല്ലതാണ് തിന്നാൻ ആഹ് ഉം വെക്കെല്ണ്ട് ഇഷ്ടാണ് പിന്നെ മമ്മള് തിന്നാലും മക്കള് തിന്നൂലല്ലോ അമ്മള് ചെറുപ്പത്തിലെ ശീല ള്ളോണ്ട് എല്ലും തിന്നല്ലോ
ആഹ് ചക്കക്കുരു വെച്ചിട്ട് ലഡുവുണ്ടാക്കൊല്ലോ
ആഹ് യൂട്യൂബില്ങ്ങനെ കാണാം പലേ ഇല്ലല്ലാ
ഉം ഉം ഒരോസം നോക്കാന് വേണ്ടി ട്രൈ ചെയ്ത് ഞാ ഞാന് ഇണ്ടാക്യോക്കി കെട്ടോ ഞാൻ പാല്നോണ്ട് ആഹ് ഒണ്ടാക്കി ഉം കൊള്ളാ ര്ന്ന് ഉം മറ്റേ എള്ളൊക്കേയിട്ടിട്ട്
ആഹ് തേങ്ങായു തേങ്ങൊക്കെ പിന്നെ ഇ ട്ടാ പിന്നെ ടേസ്റ്റ് കൂടൊല്ലോ തേങ്ങിം ശർക്കര ഇടോ ആഹ് ചക്കക്കുരു ആണ്ന്നും പറയാതെ റയരതില്ലെ അത് ഇവടിം അങ്ങനെ ച സാധനൊന്നും പറയാതെ കൊട്ത്താ ഓല് തിന്നും പറഞ്ഞാല് ചെല്പ്പോ തിന്നൂല മക്കക്കൊക്കേ
ഇന്ന സാധനാണെന്ന് അറിഞ്ഞാ
ആഹ് ഇന്ന സാധനാന്നർഞ്ഞാ കഴിക്കൂല ഒരീസം ഞാൻ ചക്കനോട് പൊരിണ്ടാക്കിനി മറ്റെ മൈദട്ടാണ്ട്
ആഹ് ഹാ ആഹ് ആഹ് ആഹ് പഴംപൊരി ആഹ്
അപ്പല്ലെ ഓല്കൊക്കേ ഇഷ്ടപ്പെട്ട് ആഹ് പയിത്ത ചക്ക പിന്നെ അടിച്ചാണ്ട് ഉം മൈദിം കൊറേ വേതുട്ടാണ്ട് ഉം അ ങ്ങനെ ഇണ്ടാക്കിയാണ്ട് ഓലോ മക്കളോണ്ട് പറയാതെ കൊട്ത്ത് അപ്പൊ നല്ല ടേസ് റ്റ് ണ്ടർഞ് ആഹ് ഇല്ല ഓൽക്ക് അത്ര ടെസ് ലാ എലാതുട്ടപ്പളെ. അങ്ങനെത് അറിയാൻ കഴിഞ്ഞില്ല അക്കെ കഴിഞ്ഞപ്പോഴാ പറഞ്ഞാ എന്തോ ഇത്ണ്ട് ണ്ട് അർഞ് ഒക്കെ തിന്നല് കഴിഞ്ഞപ്പോ താണ് ഒക്കെ നല്ല നല്ല സാധനം അങ്ങനെങ്കിലൊക്കെ നമ്മൾ കളയാൻ തോന്നൂലല്ലോ
അതെ അതെ അതാ ഏറ്റവും ഗുണം അതിനൊക്കെയാ കടയിൽന്ന് വാങ്ങിക്കുന്ന മൊത്തം ഒക്കെ മരന്ന്ടിച്ചതൊക്കെല്ലേ
ഉം പിന്നെന്ത്‌ വീട്ടില എന്താ ശെ ചെടികളൊക്കെണ്ടോ
വീട്ടില് ചെടികളൊക്കെ ആഹ് ആഹ് കൊർച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെ കൊറേ വെച്ചിട്ടുണ്ട് തിരിച് വരണം പ്പോം മഴയായപ്പം
മഴ ആഉമ്പോ ഒക്കട് പോകൂലേ അങ്ങനെ ചീഞ്ഞിട്ട്
ഹ് ആഹ് ഭയങ്കര വേനലല്ലായിരു അപ്പം നമ്മള് വെക്കാൻ പറ്റത്തില്ല എന്നട്ടേ ത് കട്ട് യ്ത് വെക്കുല്ലോ
അഹ് അഹ് അഹ് അയ് ശരി
റോസയൊക്കെ വെച്ച് അവതാ കിളിച്ചു കിളിച്ചു വരുന്നു ഹ് ഹ്
ഉം
ഉം മുള വന്ന് വെള്ളം ആഹ് വെള്ളം നമ്മള് ആവശ്യത്തിനുണ്ട് വേനാൽക്കാലത്ത് അതാ അതാ വേനാൽക്കാലത്ത് വെള്ളം പറ്റാറു ല്ല നമ്മള ത താഴോട്ട് വയല
ആഹ് അപ്പ പിന്നെ അങ്ങനെ ഉണ്ടാവുല്ലല്ലേ. തോട് ഒക്കെയുണ്ടോ പൊഴയോ തോടൊക്കെ. അടുത്തൊക്കെ മീൻ ഉണ്ടെവിടെ ആഹ് പാടം. അവിടെ എന്താ കൃഷികളൊക്കെ നെല്ല് ഉണ്ടോ?
മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ആഹ് അതെന്നെ ഇപ്പൊ പിന്നെ നെല്ല് ഒന്നും.
നെല്ല് ഇല്ല നെല്ല് ഇല്ല നെല്ല് കാണാനില്ല. ഇല്ല ഉം കാണിച്ചു കൊടുക്കാനില്ല അവർക്കൊക്കെ പുതുമായി രിക്കും നെല്ല് കൃഷി കാണുമ്പോ ഉം ഇതിനാണോ അരി ഉണ്ടാക്കുന്നയെന്ന് പറയുമ്പോള്.
ആഹ് അതുതന്നെ.
ഞങ്ങളൊരു ഒരിടത്ത് വരെ പോയിപ്പം ഇതേപോലെ നെൽപ്പാടം കണ്ട്. അപ്പം ഇങ്ങനെ മോനെ കാണിച്ചു കൊടുത്തെ ഇതിനകത്ത് നിന്ന്. അരി ആക്കുന്നെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തെ അപ്പൊ ഇവർക്ക്.
ലോ ഡെയിലി തിന്നേ. തിന്നേണ് സാധനം ആഹ് അവർക്ക്. ഞമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടുന്നലോ. ഇഷ്ടം പോലെ
പണിയും ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്നു. സംഭവം ഞങ്ങക്ക് ആഹ് വയലുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങടെ അപ്പൂപ്പൻ ഉള്ളപ്പം. അതേപോലെ കൃഷി ചെയ്യുമായിരുന്നു, അപ്പൂപ്പൻ മരിച്ചപ്പോ അതും തീർന്നു. ആഹ് നമ്മള് കണ്ടിട്ട് നമ്മള് അത് കൊയ്തിട്ടുണ്ട്. പ ആഹ് ആഹ് വീട്ടിലുണ്ടായിരുന്നു. അതിൽ ഉരുട്ടി കല്ലിലിട്ട് ഇങ്ങനെ അടിക്കുമ്പോ നെല്ല് എല്ലാം ഇളകി വീഴും. ത്തില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ സഹായിക്കാൻ അപ്പൂപ്പൻ മരിച്ചപ്പോ ഒന്നുല്ല. ആഹ് ഒന്നുല്ല അപ്പൂപ്പനായിരുന്നു കൃഷിക്കാരൻ.
പിന്നെന്താ? മക്കള് വ വൈകുന്നേരം എന്താ കടിക്കെ ഇണ്ടാക്കുവോ സ്പെഷ്യൽ കടിക്കെ?
ഇല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുപ്പുണ്ടങ്കി അത് കഴിച്ചോളും, കൊഴപ്പല്ല, വഴക്കൊന്നുല്ല. കഴിച്ചോളും ബ്രേക്ക്ഫാസ്റ്റിന്റെ ആഹ്
ഇവിടെ അങ്ങനെ രാവിലെ ഞാൻ കൊറച്ച് തോനെ
മ് മ് മ് മ് ആൾക്ക് ദോ ആ ദോശ ഉണ്ടെങ്കിൽ വല്യ ഇഷ്ട ദോശ വല്യ ഇഷ്ടവാ.
ആഹ് ഇവടെ അങ്ങനെ ഒ ട്ടട ദോശ ഒക്കെ ചൂടാക്കി കൊടുത്ത ഇഷ്ട.
മ്
ഞാൻ ചൂ പിന്നെ ആവിയിലിട്ട് ചൂടാക്കും ഓട്ടടക്കെ. അപ്പ നല്ല പുതിയ ഫ്രഷ് ആയി അപ്പ അങ്ങനെ ഇഷ്ടാ.
മ് മ് മ്
പിന്നെന്താ? രാത്രിക്കെ എന്താ ചപ്പാത്തിയോ? പിന്നെ ചോറാണ് ക
രാത്രിയാണ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല നമ്മളെന്താ ഒള്ളെന്ന് വെച്ചാ അത് കഴിക്ക.
ഓഹ് ചെ ചെല വീട്ടിലൊക്കെ ചപ്പാത്തി അങ്ങനെ
ഉണ്ടായിരുന്നു, മ് അപ്പ എന്നാ പിന് പിന്നെ വിളിക്കാവെ.
ആഹ് എന്നാ ശെരി.